ഹലോ ആ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ കേൾക്ന്നില്ലേ
ആഹ് കേൾക്ണ്ട്
ആഹ് പിന്നെങ്ങനെ മഴയൊക്കെ ണ്ടൊവിടെ
ഉം എന്തോരം നല്ല മഴ
ആഹ് ഇവിടേം നല്ല മഴയാടോ പിന്നെ ഇന്ന് രാവിലെ മുതലേ നല്ല മഴയാ
ആഹ് ഇന്ന് രാത്രി തൊടങ്ങിയ മയേണ്
ആഹ് ഇന്നലെ അതെ അതെ അതെ രാത്രി ണ്ടായിരുന്നു
മഴയ്റ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൊക്കെ അവധിന്നൊക്കെ പറഞ്ഞിന്നു
ന്നാ ഇല്ല കോഴിക്കോടൊക്കെയാണ് അവധിന്നാ തോന്നുന്നത്
ഉം
നമ്മളെ നമ്മളെ ജില്ലയിലൊന്നും അവധി ഇല്ലാ തോന്നുന്നത് ങ്ങനെ വാട്സപ്പിലാരോ മെസ്സേജോ എന്തോ കണ്ടിട്ടുണ്ടായിന്നു കോഴിക്കോട് ജില്ലയിൽ അവധിയാണ്ന്ന്ള്ളത് പിന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ ചായടിച്ചോ എന്താ കടി
പുട്ട്
ഏഹ്
പുട്ടും പയം
ഓ സെയിമാണല്ലോ ഇവിടെ പുട്ടും പഴവും ണ്ടായിരുന്നു
ഉം.
പിന്നെ മോന് സ്കൂള് പോയോ
ഓം പോയി
എന്തവസ്ഥ കരയ്ന്ന്ണ്ടൊപ്പൊ
കരയ്ണില്ല ഞാൻ പർദ്ദട്ട് ഇറങ്ങി പോണം
ഏഹ് വണ്ടി അങട് വര്ലേ മുറ്റത്തക്ക്
ആഹ് ഇത് വൈ മുറ്റത്തിക്ണ്ട് വര്ല ന്നെ റോട്ടികൂടെ പോകും അതായതന്നൊക്കെ കുട്യളെട്കാണ്ട്
അങ്ങട് മേലക്ക് പോവണോ അതൊങ്ങളെ മറ്റേ വീടിന്റെ അങ്ങടാ വരാ എളാമാടെ
സ്കൂള് ട്ക്കുണത് കാക്കാന്റെ വീട്ന്റെ അവ്ടെണ്
ആഹ് ആഹ് ആഹ്
വല്യാക്കാന്റെ
ആഹ്
വീട്ന്റെ അടുത്തോ
കരച്ചില് ണ്ടടോ പോകുമ്പോ
കരച്ചില് കരച്ചിലില്യ പഷെ എയ്താ എയ്തണ്ടാ അവ്ട്ന്ന് കളറ് കൊടുക്കണ്ട പഠിക്കണ്ടൊക്കെ പറീണെ
ആഹ് എന്ത അവസ്ഥ എങ്ങനെണ്ട്
ഏഹ്
തിബിയാനെ കുറിച്ച് ന്താ അഭിപ്രായം
തിബിയാനെ കുറിച്ച് അഭിപ്രായങ്ങ കുഴപ്പെന്നുല്ല. പഷെ ടീച്ചേഴ്സ് മോശ
ഏഹ്
ടീ റ്റെൽ സെ
ടീച്ചേഴ്സിനെ ഷ്ടായിലാ?
മോശാണ്. ഓരെ കേറിങ്
ടീച്ചേഴ്സ് മോഷാണ്ന്നാ.
ആഹ്
തന്നെ
ഓലെ കേറിങ് അത്ര പോരാ തോ
മ് കെയറിങ്ങിന്റെ കാര്യം ൻ ക്കറീല
വല്യ കൊയപ്പണ്ടായിന്നീലല്ലോ? ഒന്ന്പ്പോ ആരെര്ന്നൂ ൻകിപ്പോ ഞാൻ മറന്നു പോയി. രാള് ക്യാരക്ടർ ങ്ങനെ ൻക്കറീല ട്ടോ കുട്യാളായ്ട്ടിട പഴകുന്നത് ങ്ങനെന്നറീല പക്ഷേ ട്രെയിനിങ്ങിന്റെ സമയത്ത് അവര് നല്ല സ്മാർട്ടേയ്ര്ന്നു പറഞ്ഞെട്ടീന്ന്
ആഹ്
പിന്നെ
അറിയില്ല. ഞ്പ്പ ന്താ പാട് ൻക്കറീല
ആഹ് ചെറ്യേ മക്കളാവുമ്പളേ കെ ജി ഒക്കെ ആഉമ്പോ മക്കൾക്ക് ആദ്യം നല്ലൊരു അട്രാക്ഷൻ വാണം ടീച്ചർമാരെട്ത്ത്. അപ്പൊ പിന്നൊര് ഇൻട്രസ്റ്റ് ണ്ടാവും സ്കൂള് പോവാന്
ഇത് സ്കൂൾക്ക് പോവാന്ന് പറിണത് ഞാന് മാറ്റി ഞാ ഓന്റെ കൂടെ ബാക്കില് വര്ന്ണ്ട് ന്ന്ള്ള വിശ്വാസാണ്.
ഏ ആഹ് വിഷ്
ഓന്റെ കൂടെ ആഹ് ഞാൻ പർദട്ടാല് ഇല്ലല്ല കര്ച്ചലൊന്നുല്ല ഭക്ഷണം കഴിക്കൂല രാവിലെ
ആഹ് പോന്ന സമയത്ത് ലേ സ്നാക്സ് കൊട്തയക്ക്ണ സമയത്തെ കൊർച്ച് കട്ട്യായിട്ട് എന്തേലു കൊടുത്തിട്ടാ തി. സ്നാക്സ് അവിടെല്ല്യാ
മ് ഉമ് അവിടെ വെറും ഒരു ചെറിയരിന്റെ കഞ്ഞി മാത്ര ള്ളൂ
ആഹ് അവര് സ്നാക്സ് ടൈമില് കഞ്യാ കൊടുക്കണത് ല്ലേ ചില സെന്ററ്കള് ണ്ട് അങ്ങനെ
ഉച്ചക്കാണ് കഞ്ഞി.
ഉച്ചക്ക കഞ്ഞി. അപ്പൊ തീരെ സ്നാക്സ് ഇല്ല്യ
ഇല്ല ല്ല
എത്ര മണി വരെപ്പൊ ക്ലാസ്
മൂന്ന് മണി വരെ
മൂന്ന് മണി വരേ
ആഹ്
ഓ രാവിലെ എത്ര മണിക്ക സ്റ്റാർട്ട് ചെയ്യാ?
പത്ത് മണിക്ക്.
പത്തുമണിക്ക് സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് മണിവരെ. എന്നിട്ട് അയിന്റെ ഇടേല് അപ്പൊ സ്നാക്സ് കൊടുക്കുന്നില്ല അല്ലെ.
ഇല്ലല്ല രാവിലെ ഒന്നും കഴിക്കാതെ പോണോണ്ട് ഞാൻ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ
ആഹ് ആഹ് ബേക്കറി ഐറ്റംസ് കൊടുക്കാ യാ നല്ലത്. ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തെങ്കിലും അതെല്ലാ ന്ന് ണ്ടെങ്കിൽ രാവിലെ കഴിക്കാത്തോണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ന്നെ ഒരു ദോശേ അങ്ങനെന്തെലൊക്കെ കൊടുത്ത്ട്ടാതി
തിന്നൂലേ
അയ്ന് അങ്ങനൊരു
അതാവും നല്ലത് ന്നാ പിന്നെ വെഷ്പ്പ് മാറും ചെയ്യും ബേക്കറിങ്ങനെ കഴ് ക്കുമ്പോ തീരെ ഭക്ഷണം കഴിക്കാതാവും ബിസ്കറ്റും കാര്യങ്ങളൊക്കെ ദിവസോം സ്നാക്സ് ടൈമില് ബേക്കറി ഐറ്റംസ് പറയലില്ലേ ബേക്കറി ഐറ്റംസലോടല്ല ന്ന്ള്ളത് സ്കൂളുകൾല്
ല്ല ല്ല
പർഞ്ട്ട്ല്ല
ഇല്ലല്ല
ഉം സാധാരണെല്ലാ സ്
ഓന് ഞാ ഫ്രൂട്സാണ് അത് മിക്കവാറും ഞാൻ കൊടുത്തയക്കാറ് പ്പോ ഫ്രൂട്സ് തീർന്നപ്പൊ ഇന്നലെന്നും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ഇന്നലെ കൊണ്ടെച്ച് തിന്ന്
ബിയാന്റെ ഇത്ന്നെന്നെ പറഞ്ട്ട്ണ്ടല്ലോ എ ബേക്കറി ഐറ്റംസ് കൊടുത്ത് വിടര്ത് കൊടുത്തു വിട്ടാല് കയ്ക്കാൻ സമ്മയ്ക്കര്ത് ന്ന്ള്ളതൊക്കെ
ഏ
ഉം അവ്ട്ന്ന് പറയാറ്ണ്ട് വാങ്ങി വെക്കാന് കയ്ക്കാൻ സമ്മയ്ക്കര്ത് മറ്റ് റ്റ്ള്ളോര്തീന്ന് പിന്നെ ഷെയർ ചെയ്ത് കൊടുത്താ മതിന്ന്ള്ള രീതില് പറയല്ണ്ട്
എ
പിന്നെ കഞ്ഞിക്കെങ്ങനെ കൂട്ടാന് നമ്മള് കൊണ്ടോവണോ
ഞമ്മള് കൊണ്ടവണം കൂട്ടാന് പാത്രം കയ്യ് കൊടുക്ക അങ്ങൻത്തെ പരിപാടിയൊന്നുല്ല
എങ്ങനെ
പാത്രം കഴുകി കൊടുക്ക അങ്ങൻത്തെ പരിപാടിയൊന്നുല്ല
ആ അത്പ്രാശ്യം ഒഴിവാക്കിണ്
ഉം
കുട്ട്യാളെന്നെ അവരെന്നെ സ്വയം വൃത്തിയാക്ക അവര്ക്കെന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്വയം മെച്യൂരിറ്റി കിട്ടാൻ വാണ്ടിട്ടെ അങ്ങനെള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിട്ട്ണ്ട് അവരെ ഭക്ഷണം അവരെ അവരെന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതില് കൊണ്ടു പോകാൻ വാണ്ടിട്ട് ന്നാലും ഫസ്റ്റ് ടൈമിലൊക്കെ ഇല്ല
ഫസ്റ്റ് ടൈമിലില്ല
ഒന്ന് രണ്ട് മാസൊന്നുല്ല ല്ലേ
ഉം
അവര് ആ അവരാ സ്കൂളുമായി എണങ്ങുന്നവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്തൊടു ക്കാന് കൊഴപ്പൊന്നുണ്ടാവൂല്ല
ഏ ഏത് പിന്നെ ഏ
ന്താണ് ചെക്കൻ പോയിട്ടില്ല
ഏ ഓൻ പോയിക്ക്‌ണ്
ആ ബനേകാരം താത്തന്റെ ചെക്കനേകാരം
അതെ തെ പിന്നെ
വേറെന്താ സുഖമാണ് കൊക്കത്തില്ല.
പിന്നെ
പിന്നെന്താ
ലഞ്ച് ഒക്കെ റെഡി ആയോ?
ആയ് കൊണ്ടിരിക്കുണു.
എന്താ എന്താ സ്പെഷ്യൽ എന്താങ്കിലും ഉണ്ടോ?
ഏഹോ. എന്ത് സ്പെഷ്യല്.
ഹേ
എന്ത് സ്പെഷ്യല്.
സ്പെഷ്യൽ ഒന്നും ഇല്ല അല്ലെ
ഉം
ഉം പിന്നെ
വേറെന്തുട്ടാ.
വേറെന്താ നല്ല വിശേഷം സുഖണ്. കൊപ്പൊന്നും ഇല്ലങ്ങനെ പോകുന്ന്. നല്ലത്ന്നെ സുഖായിട്ട് പോകുന്നു കൊഴപ്പൊന്നുമല്ല.
ഉം
പിന്നെ
പിന്നെന്താ
പിന്നെന്താ നല്ലത് സുഖാണ്.
എന്തായി ടാസ്കളൊക്കെ അറില്ല. ബുക്ക് കൊടുക്കുല ടീച്ചേഴ്സ്ന്. ബാഗില് വെക്കും.
ക്കുക പിന്നെ അവിടെ സ്റ്റോർ ചെയ്യ ചെയ്യാം.
ആ സ്റ്റോർ ചെയ്തല് കുട്ടികള് എടുത്തോണ്ടരും തെരഞ്ഞ് എടുത്തിട്ട്.
ആഹ് ആ് അതെ വീട്ടിക്ക് കൊടുത്ത് വിടലില്ലല്ലോ?
ഇല്ല ഇല്ല നോട്ട്ബുക്ക് ഉണ്ടാവും ഹോം വർക്കിന്റെ.
ആഹ് ആഹ ആഹ് പിന്നെ
എന്താ ഇന്നെന്താ സ്പെഷ്യൽ എന്താ.
ഇല്ല സ്പെഷ്യല് ഒന്നുമില്ല ഇന്ന് പടവലങ്ങ കറി. പിന്നെ കൈപ്പക്ക ഉപ്പേരി.
ആഹ ഇവിടുന്ന് അതന്നെ.
കൈപ്പങ്ങിയ ആണോ ഇന്നൊക്കെ സെമാണല്ലോ നമ്മളെ രാവിലെ പുട്ടും പഴവും.
ഉ പാവക്കണ്ട് അറിഞ്ഞു വെച്ച്ണ്.
മീൻ കിട്ടിയിട്ടില്ല മീൻകാര് വന്നില്ല.
ജോലിക് ആളുണ്ടപ്പൊ?
ഇല്ലല്ല.
ഉം ചേച്ചി വരാനണ്ട വരുന്നിലെ ഇപ്പൊ
ആ അപ്പൊ വരലില്ല ഇപ്പ എപ്പോഴെങ്കിലുംക്കെ നമ്മള് വിളിക്കലോള്ളൂ.
ഉം നാത്തുന്റിം ഉമമാന്റിം ഒക്കെ പാട്.
സുഖാണ് കൊഴപ്പൊന്നുല്ല. എല്ലാർക്കും സുഖാണ് ങ്ങനെ പോന്ന്ണ്ട്.
പിന്നെന്തെക്കെ
പിന്നെന്താ നല്ലതന്നെ സുഖായിട്ട് പോവ്ന്നു.
നന്നാവട്ടേ. പിന്നെത്താ അവടതാ കിച്ചൺള്
ആഹ് പിന്നെ മീൻ കിട്ടിയോ?
ഉം ഉം വടെ മീൻ ആർക്കും പറ്റൂല.
ആഹ്
ഏഹ് ചിക് ചിക്കനും, ബീഫൊക്കെ ണ്ടായ ഒക്കേണ്.
അഹ് അഹ് അഹ്
പ്പം ബീഫ് നെന്നെ വയങ്കര റേറ്റ് കൂടിണു.
ചിക്കനൊക്കെ നല്ല വെലന്നെല്ലെ. പ്പ എല്ലാ ത്തിനും വെലാണ്. ചിക്കനും, മീനാണെങ്കിലോ ബീഫിനും, ചിക്കനും, മീൻന്നും ഒക്കെ വെലന്നെ.
ഒക്കെനും വെലണ്ടേനും ടേസ്റ്റ് പോയിം ചെയ്ത് ക്ക്ണ്
അതെ അതെ അഹ് ശരിയാ. പഴേ ടേസ്റ്റില്ല.
ആഹ്
വിലേന്നൊള്ളൂ ടേസ്റ്റ് കൊറവാർഞ്ഞീലെ
ആഹ് വെല വെലണ്ട്.
അതെ
പിന്നെന്തുവാ
പിന്നെന്താ നെ പോവുന്നു. സുഖായിട്ട് പോവുന്നു. കൊഴപ്പൊന്നു ല്ല. പിന്നെ
പിന്നെന്താ എന്താ അത്പോലെ തന്നെ പ്രത്യേയിച്ച് പറയാനായിട്ടില്ല്യാ
തന്നെ
ഉം
പ്പെ എവ്ടെ കാണിക്കുന്നെ?
പെരിന്തൽമണ്ണന്നെ
പെരിന്തൽമണ്ണ
ആകുട്ടിന്റെ ലിസ്റ്റാണത്
ഏഹ്
ത് കുട്ടിന്റെ ലിസ്റ്റാണ്.
ആഹ്
കുട്ടിന്റെ ലിസ്റ്റ്
പെരിന്തൽമണ്ണ ആഹ് എവ്ടെ കാണിക്കുന്നത്. ഏതിലാ?
പെരിന്തൽമണ്ണ എന്താ പറയാ മറ്റേ മെഡിക്കൽ കോൾജില്
ആഹ് ആഹ് ആഹ് ഫിസിയോതെറാപ്പി എയ്യ്ണ്ടോ പ്പോ ഒര് മി ൻറ്റേ ഞാൻ വിളിക്കാട്ടോ
ആഹ് ഓക്കെ
ഓക്കെ